ആഹ് എന്തോണ്ട്
ആഹ് ചോറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന് എന്തോണ്ട് വിശേഷം
ഓഹ് ഞാ ഇ ആഹ് ഇവടെ ചെറുതായിട്ട് ഇപ്പം മഴ പെയ്തോണ്ടിരിക്കുവാ പെട്ടെന്നൊരു മഴ ആഹ് പ്രതീക്ഷിക്കാതെ പെയ്ത് തുണിയെല്ലാം മുറ്റത്ത് കെടക്കുവായിരുന്ന് ഓടി ചെന്ന് ഇപ്പ പെറ്ക്കീട്ട് ഇങ്ങോട്ട് അകത്തോട്ട് കേറി ഇന്നിട്ട് അതുപോലെ തന്നെ ആ മഴയങ്ങ് നിക്കേം ചെയ്ത്
ആഹ് ഹാ ആഹ് കഴിച്ചിട്ടിങ്ങനെ ഇരിക്കുവായിരുന്ന്
ആഹ് എന്തുവ കറി ഇന്ന്
ആഹ് ഇന്നൊരു ആഹ് ഒര് ഒന്ന് രണ്ട് പേ പേര് നമുക്ക് ഗ ഏ ഇതായിട്ട് ഒണ്ടായിരുന്ന് അന്നേരം പിന്നെ ഇച്ചിരി ചിക്കൻ വാങ്ങിച്ച് ചിക്കൻ വാങ്ങി ച്ച് അത് കറി വെച്ച് ഒര് സാമ്പാറും തോരനും അത്രേ ഒള്ളു
ആന്നോ ചിക്കൻ കറി എങ്ങനാ അവടെ വെക്കുന്നേ
ചിക്കൻ കറി ഞാന് ചിക്കനൊന്നും പ ഇച്ചിരി എണ്ണ ക മൊളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ പെരട്ടി ഒര് അരമണിക്കൂറ് വെച്ചിട്ട് ആഹ് എണ്ണേല് ഇച്ചിരി ഒന്ന് വറ്ത്ത് എടുക്കും ഒരു ചെറിയ ഒന്ന് വറ്ത്ത് എടുത്ത് ഏഹ് വെച്ചിട്ട് ആണ് പിന്നെ മൊളകും മുളക്പ്പൊടിയും മല്ലിപ്പൊടിയും സവാളയെല്ലാം വഴറ്റി അതിനകത്തോട്ട് ചേർത്തെടുക്കുവാ വല്യാ ഒരിതൊന്നും ഇല്ല ഞാൻ പിന്നെ ചെറിയ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയാ ചെയ്യുന്നേ സ്വന്തവായിട്ട് ആഹ്
ആഹ് ഞങ്ങള് ചിക്കൻ കറി ഏഹ് ഈ ഗസ്റ്റ് ഒക്കെ വരുമ്പോഴൊക്കെയൊള്ളൂ ഈ ചിക്കൻ വറുത്തിട്ട് വെക്കുന്നെ. അല്ലാതെ വെക്കുമ്പം നമ്മള് സവോളയും ഇഞ്ചിം വെളുത്തുള്ളിം ആഹ് എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് അത് നല്ല രീതി വഴറ്റി തേങ്ങാ കൊത്തും ഏഹ് എണ്ണക്കകത്തിട്ടെല്ലാം മൂപ്പിച്ചിട്ട് ആഹ് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഏഹ് ചിക്കൻ മസാ ചിക്കൻ മസാലേ ന്ന് പറഞ്ഞാ നമ്മള് മേടിക്കുന്ന മസാലയല്ല. നമ്മള് വീട്ടി തന്നെ മൂപ്പിച്ച് പൊടിപ്പിക്കുന്ന മസാലയുണ്ടല്ലോ, അതും ആ ആ ഗരം മ സാല അത്, അല്ലാതെ ചിക്കൻ മസാല ചേർക്കത്തില്ല. അതും ഒരു അരസ്പൂണിട്ട് ഏഹ്
ള്ളം പോലും ചേർക്കത്തില്ലേ ച്
ഇല്ല ഇല്ല ചിക്കൻ മസാല ഒരു ശകലൂം ചേർക്കത്തില്ല ഈ അല്ലാതുള്ള ഗരം മസാല മാത്രേ ചേർക്കത്തുള്ളൂ. അത് നമ്മൾ തന്നെ, ആഹ് വീട്ടി തന്നെ, ആഹ് പൊടി ക്ക്ന്നത് തന്നെ. അന്നിട്ട് ശകലം കുരുമുളക് പൊടിയും ഏഹ് ഇട്ടിട്ട്, അതൊന്ന് ചെറുകെ ചൂടാവുമ്പം ഏഹ് ചെറുകെ ചൂടാവുമ്പം ആ ണെങ്കി ഈ ചിക്കനും കൂടെ ഏഹ് ഇട്ട് അതൊന്ന് നല്ലായിട്ട് യോജിപ്പിച്ച് ഉപ്പും ചേർത്ത് ഏഹ് ആവശ്യത്തിന് വെള്ളവും ഇട്ട് കരിയാപ്പിലയും ഇട്ട് ചെറുതീയില് കുക്കർലൊന്നും അല്ല ചെറുതീയില് നമ്മ ക്കുരുളിക്കകത്ത് തന്നെ ചെറുതീയിൽ കെടന്ന് വേവും ഒരു അരമണിക്കൂർ കഴിയുമ്പഴ് ആഹ് ഒ വേണ്ട ഓഹ് വേണ്ട അങ്ങനെ വേവും. അങ്ങനെ വെന്ത് കഴിയുമ്പം, സാധാരണ വെക്കുമ്പം അങ്ങനെ വെക്കും. ആഹ് അതാ ആഹ്
ടൈം വരേ ആവും ഇവര് വന്നതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു സൗ ചിക്കൻ കൂടുതലും അമ്മയൊക്കെ എടുക്കുന്നോണ്ട് ഞാനിന്ന് സ്വന്തമായിട്ട് പാചകം ചെയ്തപ്പം ഞാനത് നോക്കിയതാ. ഏഹ് അന്നേരം വറ്ത്തെട് ച്ചൊര് ഇതാ പാചക രീതിയാ കണ്ടത്. അതിനകത്ത് കണ്ട പോലെ ആഹ് ഒന്ന് വറുത്ത് മാറ്റിവെച്ച് അതുപോലെ സവാളയൊക്കെ വഴറ്റി ചി തക്കാളിയൊക്കെ ചേർത്ത്
വർത്ത് ആഹ്. ആഹ് അതും നല്ല രുചിയാ എല്ലാം ചേരുന്നതല്ലിയോ. അപ്പം വേണുന്ന സാധനങ്ങള് ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഇച്ചിരി നല്ലായിട്ട് ചേർക്കണം ആഹ് ചിലരൊക്കെ ഇങ്ങ ചേർക്കുമ്പോൾ ശകലേ ചേർക്കത്തുള്ളൂ. ഒരു ക ചെറിയ കഷ് ണ ഇഞ്ചിയും അത് അല്ലാച്ചി ന് ഇറച്ചിക്ക് ചേർക്കുമ്പോ ഒരിച്ചിരി ഏറെ ഇഞ്ചിയും വെളു
ആന്നാന്ന്. ആഹ് അതിനകത്ത് ഇതൊക്കെ ചേരുവൊക്കെ പിടിക്കാൻ ഇച്ചിരി ഏറെ വേണം.
ആഹ് ആഹ് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറെന്താ?
ചേർക്കോ മിന്ന് നമ്മുടെ മല്ലിയെല
മല്ലിയെല ആഹ് വെൽ ഈ നമ്മള് ആണെങ്കി ഈ ഇങ്ങനെ പൊറത്തൊക്കെ ആർക്കേലും കൊടുക്കുമ്പഴത്തേനും മല്ലിയെലെ ഇച്ചിരി ചേർക്കും. ആം ആം ബി മാത്രം എടുക്കുമ്പഴൊന്നും ചേർക്കത്തില്ല
ആഹ് ചെലർക്കൊന്നും അയിന്റെ മണം ഇഷ്ടവല്ല.
ട്ടവല്ല. പിന്നെ അതുപോലെ ഇവടെ ബിരിയാണി വെക്കുമ്പഴും ആ അയിന്റെ കറി വേവ് മസാല വേവുമ്പോഴും അതിങ്ങനെ വാങ്ങാറാവുമ്പം ആഹ് ഇച്ചിരെ തൈരും ചേർക്കും മല്ലിയെലേം ചേർക്കും അരിഞ്ഞത് ആഹ് ആ് അത് ഈ ബിരിയാണിക്ക് വേണ്ടേ
കറി വക്കുമ്പോ ധൈര്യം
ഓ അതോ ഓ അതൊന്ന അതൊന്നും ചേർക്കത്തില്ല അതൊക്കെ ആവുമ്പം ഇരിക്കത്തില്ല പെട്ടെന്ന് അങ്ങ് അഴുക്കായി പോക അന്നേരം തന്നെ എ ആ നമ്മള ഇച്ച നേര ഈ ഇത് വയോളമ ഒക്കെ നമ്മുടെ ഉപയോഗിക്കുകയ ഒക്കെ വേണമ എന്നുണ്ടെങ്കിൽ ഈ മുളക മൂടി മൂപ്പിച്ചു തന്നെ ആ ഇടുന്നതാ നല്ലത് അയിനത്ത് പിന്നെ വേറെ ചേർത്ത കഴിഞ്ഞാ ആ അത് ചിലപ്പ അങ് വളിച്ചക്ക പോവും
ആ അത് ശെരി അതുമല്ല ചോറ് തന്നെ അടുക്കുമ്പോ ഇതിന്റെ ഒന്നും കാര്യവില്ല
റ്റൊല്ല നമുക്ക് എരിയോട കൂടി തന്നെ എടുക്കുന്നില്ല ഇത് തൈരൊക്കെ ചേരുമ്പോ എനക്ക്ന്ന ച്രി എരിയൊക്കെ കുറയും അങ്ങനെ എടുക്കുമ്പോം കൂടുതലും പച്ചമുളക് അരച്ച ചേർക്കും മുളക് പൊടി ചേർക്കത്തില്ല ആഹ് ഈ ഇറച്ചി എടുക്കുന്നത് പച്ചമുളകിനകത്ത
ആ ബിരിയാണിക്കുംക്കെ നല്ലത
ആ ബിരിയാണിക്കും ഒക്കെ ആദ്യമേ ഏറെ ചിക്കൻ ഇങ്ങനെ കഴ ഴ വരി മഞ്ഞപ്പൊടിയും ഉപ്പും ഒരു ശകലം ആ കുരുമുളക് കൂടി ഒരു തുള്ളി തേർത്ത് ആ ന്നങ്കില് കളർണ്ടല്ലോ ചിക്കന്റെ ഒരു കളർ ഉള്ള ഒരു ഒർ ഓറഞ്ച് കളറി കിട്ടുന്ന അതേലെ ഒരു ശകലവും ഇട്ട് ചിക്കൻ പെരട്ടി വെച്ചിട്ട് എണ്ണയിലിടും എണ്ണയിലിട്ട് ഒന്ന് മൂത്തിട്ട് ഇങ്ങ എടുക്കും എന്നിട്ട് പിന്നെ നമ്മളീ വേവിക്കുന്ന പോലെ തന്നെ സവോളയും ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളിയ ആ പച്ചമുളകും അരച്ചൊഴിക്കും പച്ചമുളകും അരച്ചൊഴിച്ചിട്ട് അതും ഇങ്ങനെ ക്കെടന്ന് എണ് എണ്ണക്കകത്തൊന്ന് മൂത്ത് കഴിയുമ്പം നമ്മൾ ഈ വെന്ത്‌ കിടക്കുന്ന ഇറച്ചിയും കൂടെ അങ്ങോട്ട് ഇടും ഇടുമ്പം ആ ഇട്ട് ആഹ് പിന്നെ വേ കുറച്ചു നേരം അധികം വെള്ളം ഒഴിക്കത്തില്ല പിന്നെ തക്കാളി അരിഞ്ഞിടും ആ തക്കാളിയുടെ ആ ഒരു വെള്ളത് ത്തില അത് കിടന്ന് ആഹ് വെന്ത് വരുന്ന ആവശ്യത്തിന് ഉപ്പും ചേർക്കും എന്നിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോ ഒന്ന് വെന്ത് ഒന്ന് ഒത്തിരി ഇത് വെന്ത് കഴിയുമ്പം ഈ തൈര് ചേർക്കും ആ പിന്നെ ആ പിന്ന ഈ പറഞ്ഞ മസ ഗരമ സാലൊക്കെ ചേർക്കും ഉപ്പും ഇനി വേണമെങ്കി നോക്കിക്കോണം വേണമെങ്കി ഇച്ചിരി ചേർക്കും എരി പിന്നെ ഈ പച്ചമുളേന്റെ എരിയാ മുളക്പൊടി ഒട്ടും ചേർക്കത്തില്ല ചേർക്കത്തില്ല ഏ ഇല്ല കുരുമുളക് പൊടിയും മുളക്പൊടി മുളക് പൊടി ചേർക്കത്തേ ഇല്ല
മല്ലിപ്പൊടി ഉപയോഗിക്കുവോ
ഇല്ല ഇല്ല അങ്ങനെ വെക്കുമ്പോ മല്ലിപ്പൊടി ഉപയോഗിക്കത്തില്ല ആഹ പച്ചമുളകും കുരുമുളകും പൂടി ആഹ് എ ന്നിട്ട് പിന്നെ അവസാനം തൈരും ചേർത്ത് എടുക്കും ഏ ആഹ് അങ്ങനെ
ഞാന അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഇ അല്ലാതെ നമ്മള് ചോറിന്റെ കൂടുള്ള ചിക്കൻ കറിയായിട്ടേ ഉള്ളു
ഒള്ളു ആഹ് ആഹ ആഹ പിള്ളേർക്ക് അത് ഇഷ്ടം ചിക്കനാന്നോ
ആഹ ചിക്കന ആ ഇഷ്ടം പിന്നെ അവർക്ക് ഇങ്ങനെ അങ്ങ് കൊടുക്കും വത്ത കൊടുക്കത്തേള്ളൂ പിന്നെ വറുക്കാൻ എടുത്താലും ചെറിയ കഷ്ണങ്ങളാക്കി ആ ഇത് മാത്രം ഉ എല്ല് മാറ്റിട്ട് മാംസം മാത്രം എടുത്ത് അതിനകത്തോട്ട ഇച്ചിരി മുളക് പൊടി കുരുമുളകും ചെറുച്ചിരി ഇതുപോലെ മസ ചിക്കൻ മസാല ഇട്ട് പെരട്ടി ഒന്ന് വെച്ചിട്ട് പ്പ ചെറുത് പരട്ടി വെച്ചിട്ട് എണ്ണയിലോട്ടിട്ട് തിരിച്ച മറിച്ച് വിട്ട് വറുത്ത് കോരിഞ് കൊടുക്കും ഇല്ല കൊഞ്ച് വറുക്കുന്ന പോലെ അതിന്റെ ഇച്ചിരി കൂടെ വലിയ കഷ്ണമായിട്ട് അന്നേരം പിന്നെ വലിയ മു മു നക്കുന്ന നോക്കി നിക്കണ്ടല്ലോ ചിലപ്പോ നമ്മള് വീട്ടി വറുക്കാൻ നിന്ന ഇപ്പൊ നല്ലതായിട്ട് വറുത്തു കിട്ടണന്നില്ല അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ചെയ്യും അന്നേരം അവർക്കും അതാ ഇഷ്ടം ചിക്കൻ വറുത്തന്നു ആയി അത് പിന്നെ പറക്കി പറക്കി തിന്നോളും വലിയ കഷണമായിട്ട് എടു എടുത്ത ചെലപ്പോ അങ്ങ് പരാജയമായി പോവും
ആന്ന് നിൽക്കുന്നത് ആ ആ ആ പിള്ളേർക്ക് വറക്ക വറക്കുന്ന കൂടുതൽ ഇഷ്ടം ഇവിടെ അങ്ങനെ വറക്കുന്ന ആ കൂടുതൽ ഇഷ്ടം ഉം പിന്നെ സാമ്പാറും ഉണ്ടെങ്കി പിന്നെ എന്ത് ആ സാമ്പാറും ഉണ്ടെങ്കിൽ പിന്നെ അത് മതി ഉം ഉ
പിള്ളേർക്ക്ക്ക അതാ ഇഷ്ടം ചിക്കൻ ഇത് ഇങ്ങനെ വറുത് കൊടുത്ത കഴിഞ്ഞാൽ അതാ അല്ലാതെ നമ്മുടെട്ട പരട്ടി കഴിക്കണന്നോ ഗ്രേവി വേണോെന്നോ ഒന്നുമല്ല ഉ
അങ്ങനെ ഇരിക്കുന്ന പിന്നെ വേറെന്തൊക്കെയാ വിശേഷം ഇവിടെന്ന് സാമ്പാറും ഈ പറഞ്ഞ മത്തിക്കറിയിരുന്നു ചെലത് നല്ല വ വലിയ മത്തി കിട്ടി അത് കറി വെച്ച് ആ പിന്നെ ചക്കക്കുരു ആ ഉണ്ട്ണ്ട് അത് മത്തി കറിയും വെച്ച് ചക്കക്കുരു തോരൻ വെച്ചു പിന്നെ അത് കഴിഞ്ഞപ്പ ഇച്ചിരി ചിക്കൻ ഇരുന്നു ആഹ ഇല്ല ഇല്ല ആഹ അമ്മമ്മയ്ക്ക് മത്തിക്കറിയും ഈ ചക്കക്കുരു തോരനും സാമ്പാറും ഒക്കെ ഉണ്ടെങ്കി അമ്മാമ്മയ്ക്ക് ചോറിന് ഇഷ്ടവാ പിന്നെ വന്നിട്ട് പിള്ളേർക്ക് തിന്നാൻ വേണ്ടി ഞാന് അഞ്ചാറ് ചിക്കൻ ഫ്രിഡ്ജിലിരുന്നത് ആ ഇച്ചിരി വറുത്തു ആ അത് ഏ അ ആ അത് അത് കൂട്ടി അവര് കഴിച്ചു മത്തിക്കറി ഒക്കെ കൂട്ടി അമ്മാമ്മ കഴിക്കുന്നു പിന്നെ ബാക്കി ചക്കക്കുരുത്തോറിനൊന്നും വലിയാ പിടുത്തവുല്ല ഒരു ശകലം പോലും ഹ സൈഡി വെച്ച് ഇടുന്നത് അതുപോലെ ഇരിപ്പുണ്ട് സാമ്പാറിന്റെ കഷ്ണം വരെ ആ പെറുക്കി
അതാ അവരത് മാറ്റി വെക്കും നല്ലതാന്ന് പറഞ്ഞാൽ പോലും തൊട്ട് നോക്കത്തില്ല
ആ ചാറ് മാത്ര അത്ര ഊറ്റിയെടുക്കും അതാ പരിപാടി ആ
ചക്കക്കുരു മുരിങ്ങക്കായ ഇട്ട് കറി വെച്ച് കഴിഞ്ഞാൽ മുരിങ്ങക്കായ മാത്രം എടുക്കും ചക്കക്കുരു മാറ്റി വെക്കും
ആ അതും അതും ഇവിടെ അമ്മയ്ക്ക് വലിയ ഇതാ ആ ആഹ് ആഹ് മുരിങ്ങൊക്കെയി ചക്കക്കുരുവും കൂടെ അമ്മ അമ്മയും ഇതുപോലെ ശരിയാക്കും അത് ഭയങ്കര ഇഷ്ട അവിയൽ പോല അങ്ങ് കുഴച്ച് വൃത്തിയാക്കി എടുക്കും
ആഹ് അതാ അത് നല്ലതാ നമ്മുടെ ഇപ്പം പിന്നെ പൊതുവേ മുരിങ്ങക്കാ പിടിച്ചിട്ടും ഉണ്ട് എല്ലാടും നാടൻ അല്ലത് മറ്റേ ഒത്തിരി ഇ നീളമള്ളയാണെങ്കിലും നമ്മുടെ നാട്ടിൽപിടി വച്ചതുകൊണ്ടാണെന്ന് തോന്നുന്ന ഒരു രുചിയും ഉണ്ട്
ആണ് അല്ലേ ആഹ് ആഹ്
ആഹ് നല്ലൊരു രുചിയോട കൂടി കിട്ടുന്നുണ്ട് പിന്നെ ഭയങ്കര നീളവും ഇല്ല വണ്ണ ഉള്ള മുരിങ്ങക്കണ്ട് നമ്മള ല്ലാതെ നേഴ്സറിൽന്നൊക്കെ വാങ്ങിച്ച് വെക്ക വെക്കുന്ന തൈണല്ലോ നാടനാണ് പറഞ്ഞാല് അത്രത്തോളം അതല്ല നമ്മടെ പണ്ടുള്ള മുരിങ്ങയുടെ കൂട്ട്അല്ല
ആഹ് ഓരോ ദിവസം രാവിലെ എഴുന്നേക്കുമ്പോ എന്തോ കറി വെക്കണോ എന്നുള്ള ചിന്തയാ ഏ ആഹ് ആന്നാ ന്ന് എന്തേലും ഒരു ഒഴിക്കാനും ഒന്ന് കറിയും എന്തേലും വേണ്ടേ അത് തന്നെ ഇങ്ങനെ ചക്കൊരു ഒരു ചക്രം പോലു ഇങ്ങനെ പോയ്ക്കൊണ്ടിരിക്കാ ഒരു ദിവസം ഒര് കറി വെക്ക പിറ്റേ ദിവസം വേറൊരു കറി അതാ ഏറ്റവും വല്യതാ
ആഹ് എന്തോ ഉണ്ടെങ്കിലും മീനോ ഇച്ചിരി എറച്ചിയേ ഇല്ലെങ്കി കറിയോ
കറിയില്ല ഇല്ല ഈ പച്ചക്കറി മാത്രമാണെങ്കിലും അതിന്റെ കൂടെ ഒരു മീനൂടോ അല്ലെ എറച്ചിയുടെ ഇല്ലെങ്കി നമ്മള് കറി ഒന്നും പിന്നെ വെച്ച്
അതാ എന്തൊക്കെ വെച്ചെന്ന് പറഞ്ഞാല് അതില്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാ
അവസ്ഥയാ ഉം പിന്നെ
ഇന്നിപ്പം ചോറൊക്കെ ഊണൊക്കെ കഴിഞ്ഞ് ഇന്ന്പ്പഅങ്ങനെ ചിക്കനില്ല ചിക്കനൊക്കെ ആയിട്ടങ്ങ് കഴിഞ്ഞ്
ആഹ് ആഹ് ആഹ് ആണ്
ഇവിടെന്നും മഴയടെ ഒര്തായെ ഒന്നും തോന്നുന്നില്ല
ആഹ് ഇവിടെയും ഇങ്ങനെ മൂടിക്കെട്ടി ഇങ്ങനെ കടന്നിട്ട് ഇപ്പൊ ഒന്ന് നല്ലൊരു ചാറ്റല് ചാറി പക്ഷെ ആ ചാറി തുണി പെറ്ക്കി അകത്ത് കെറിയപ്പം നിന്ന്
പാ ഇനിയിപ്പം തുണി ഉണങ്ങിയില്ലേ വീണ്ടും
ആന്ന് ആഹ് ജസ്റ്റ് ഓടി ഒണങ്ങിക്കിടന്നതായിരുന്നു ഓടി പോയി എടുക്കുന്ന ആ താമസത്തില് ഒര് അഞ്ചാറങ്ങ് ന്നനഞ്ഞ് കൊറച്ചങ്ങനാറായി ആഹ് ആഹ് വീണ് വീണ് നമ്മള് ഓടി ചെന്നിട്ട് തിരിച്ച് വരുന്നടം വരത്തെ മഴയേനു
ഇപ്പോ ഒന്നുകൂടെ ഒന്ന് വിരിച്ചിട്ടാലേ അല്ലാതെ മടക്കി വെക്കാനും പറ്റത്തില്ല
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് പിന്നെ ഉച്ചക്ക് ഇങ്ങനെ ഇരുന്നപ്പം വെറുതെ ഒന്ന് വിളിച്ചതാ ഉം ഞാൻ വിളിക്കുന്നുണ്ട് ആഹ് വിളിക്കാം വിളിക്കാം ആഹ് ന്നാ ശരിയാടാ ആഹ് ശരി